ഹലോ കേക്കാമോ
ഇൻക
എത്ര പോകാൻ ഇഷ്ടമാണോ
ആഹ യാത്രൂ അനിഷ്ട
ഒത്തിരി യാത്ര പോകുവോ
ഒത്തിരി യാത്ര പോവ വച്ചാ കുണ്ടോണ്ടേ
ജോലി ഉണ്ടോ
ജോലിയില്ല എഴതി ഇരിക്കണത് മാത്രമേ ഉള്ളൂ ഞാൻ പ്സ്റ്റോൻ പഠിച്ചിട്ടുള്ളു ഇങ്കപ്പ പഠിക്കണ ഇച്ചിട്ടല്ലാനീ ആഹ
ആഹ് എനിക്ക് പഠിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ അനത്തെ ഉണ്ടന്ന് പറഞ്ഞഞ് നേരത്തെ കെട്ടിച്ച പതിനട്ട പൈസക്കെ കെട്ടിച്ചട്ട് പിന്നെ എന്നിട്ട് അത് ഞ ഓ ഓൺലൈന ആയിട്ട് ഈ ഇടക്ക് ഇപ്പൊ ഒരു രണ്ട വർഷം ആയതോള പിടിച്ചു അത് കഴിഞ്ഞിട്ട് ഈ മോണ്ടിസോറി എന്നൊക്കെ പറയത്തില്ല ആ അത് അതുപോലെ പ്രീ പ്ര്രൈ ടെ ടി സി പഠിച്ചു അത് കഴിഞ്ഞിട്ട് മൂന്ന് മാസ ക്യൂണേഷ ൻ ഇംഗ്ലീഷിന്റെ കോഴ്സ് പഠിച്ചു ഇപ്പം ഡിഗ്രിക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്
ആഹ്
ബി എ ഇംഗ്ലീഷിന് അതെനിക്കൊരു സ്വപ്നം സ്വപ്നമായിരുന്നു ആ ഡിഗ്രി ചെയ്യണം എന്നുള്ളത് പക്ഷെ സ്വപ്നം സ്വപ്നത്തിലോട്ട് എത്തിയപ്പോഴത്തേക്ക നാലു വർഷംമാക്കീന്ന ഉള്ളൂങ്കില്
ല്ല സ്വപ്നത്തിൽറ്റയല്ലാ
എത്തി ഇനി ജനുവരിൽ അഡ്മിഷൻ എടുത ആഹ ശരിയയാ ജനുവരിയിൽ അഡ്മിഷൻ എടുത്തതാ ഇനി അടുത്ത മാസം അല്ലെങ്കിൽ പിന്നത്തെ മാസം ജൂലൈയില് ഓഗസ്റ്റില് ആദ്യ
ആ ഈ ടി ടി സി ഒക്കെ പഠിക്കണ മാത്രേ ഉള്ളൂ പൊന്നിനും
ഞാന് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തുോ ആ ഇന്റർവ്യൂവിന് പോയപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു ആ എനിക്കത് കിട്ടത്തില്ല ഉ എനിക്കത് കിട്ടത്തില്ലന്ന് ഞാൻ പറഞ്ഞായിരുന്നു ആ രണ്ടാം ഇന്റർവ്യൂ വിളിച്ച് അത് കിട്ടുന്ന രീതിയപ്പോഴത്തിയേക്കും അവിടെ ഒരു ഹ ടീച്ചറിന് വരാൻ സമയം ഇല്ലതൊണ്ട് ഞാൻ വരുന്നില്ലന്ന് വെച്ചിരുന്നപ്പോഴത്തേക്കും ഞാൻ എന്നെ വിളിച്ചു ഞാന് അവിടെ പോയിടമ്മ ക്ലസ് എല്ല അത്ത് ഇറർ്യ എല്ല അറ്റൻഡ ചെയ്ത് കഴിഞ്ഞഴത്തേും മറ്റ വരുന്നില്ലന്ന് പറഞ്ഞാൽ ടീച്ചറിന്റെ മനസ്സ് മാറി ആ ടീച്ചർ തന്നെ വരുന്നുണ്ടെന്ന് അങ്ങനെ അതങ്ങനെ കുളവായി അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കഞ്ഞ ആഹ് എല്ലാം പഠിച്ച ഞാന റക്ക അയ്യല്ലോ എൻന്റെ ഇതും പോയല്ലോന്ന് എങ്കിലും തള്ളര ഇല്ല തളരാതെ പിടിച്ച നിക്കൂ
സമയം കഴിട്ടുണ്ടാവും
അല്ലാതെന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്താ പറന്നെ എല്ലാ മതി പിന്നെന്നാ എന്താ യാത്രയക്കെ ഒത്തിരി ചെയ്യാറുണ്ടോ
യാത്ര അങ്ങനെ ഒത്തിരി ചെയ്യാറില്ല കുറച്ചൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്
ഉം ഉം ആഹ് ഞാനും കൊറേൊന്നുമല്ല കൊറച്ചൊക്കെള്ളൂ എനിക്ക ഇഷ്ടമാക്ക എനിക്കും ഇഷ്ടമാക്കാ തന്നെയാണ് പക്ഷേങ്കിലും അങ്ങനെ ഒത്തിരി പോകാറില്ല
ആ പക്ഷെ ഞാൻ കൊണ്ടോയാൽ ഒത്തി പോവും. എവിടെ വേണെങ്കിലും പോകും.
മ ഇഷ്ടവാ എങ്കിലും എനിക്കൊരു ചെറിയൊരു മടി ഉണ്ട്.
എന്താ, പിള്ളേരൊക്കെ ഇണ്ടാ?
ആഹ് പിള്ളേരുണ്ട്, അപ്പൊ പിള്ളേരൊക്കെ ആയിട്ട് പോവണ്ടേ പി പക്ഷെ എങ്കിലും പിള്ളേര് പറയുമ്പോഴത്തേക്കും ആണ് കൊണ്ടുപോകുന്നത്. എനിക്കൊന്നുംല്ല ലക്ഷദ്വീപിന് പോണന്ന് ഭയങ്കര ആഗ്രഹമാണ് ലക്ഷദ്വീപിൻ.
ക്യാ എത്ര നാളായിന്നാ കെട്ടിവനോട് പറയണേ ഒന്ന് കൊണ്ടോ കൊണ്ടോന്നു.
ലക്ഷദീപിനോ. ഞാൻ ഞങ്ങൾ പറഞ്ഞു അടുത്ത വർഷം ഫാമിലി മൊത്തമായിട്ട് പോകാന്നൊക്കെ പറഞ് പ്ലാൻ ചെയ്തിരിക്കുവ മക്കളൊക്കെ ഇച്ചരി വലുതാവട്ടെ എന്നൊക്കെ പറഞ്ഞു.
കറക്റ്റ് ഈ ഡയലോഗ് തന്നെയ എന്റെ അടുത്തും പറയണത്.
അ കുഞ്ഞി കൊച്ചിനെക്കട്ട് പോകുമ്പോ കുഞ്ഞി ആ ഞാൻ പറഞ് വൻസിടെ പ്ലാനിലും പോണം വൻസിടെ കപ്പലും പോണം അപ്പൊ രണ്ടും നമുക്കൊരു എക്സ്പീരിയൻസ് രണ്ടിലും കേറീട്ടില്ലലോ മം ഒരു ഫാമിലിക്ക്
പിന്നെ നമുക്ക് ആരേലും ചോദിക്കുമ്പോ ഞാൻ ഇങ്ങനെ ഫ്ലൈറ്റില് പോയി അതാ. ഞങ്ങളും പോയിട്ടുണ്ട് അല്ലെങ്കിൽ നമു
ഉം അശ്ശേരിയ ആ പിന്നെ അതുമല്ലാം ആ എന്ത അവിടത്തെ ഒക്കെ എല്ലാം ഒന്ന് കണ്ട് അവിടത്തെ ഫുഡ് ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് അങ്ങനെ നമുക്കൊരു ഇതാവല്ലോ എക്സ്പീരിയൻസ് ആവല്ലോ.
ട്ടിലും പോയി എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണം. ഏഹ്
ആ അത് ശരിയ എനിക്ക് ഫുഡ് അങ്ങനെ പിടിക്കത്തില്ല കേട്ടോ എനിക്ക് നമ്മുടെ നാട്ടി പിന്നെ ഫുഡേ പിടിക്കുള്ളൂ പക്ഷെ പക്ഷേ യെങ്കിലും പോകാതിരിക്കാൻ പറ്റൂല്ലല്ലോ പോയില്ലെങ്കിൽ രണ്ടൂസ കഴിയുമ്പോ അല്ലോ എന്റെ മുറീ എന്റെ ബെഡ് എന്റെ ഫുഡും പറഞ്ഞഞ് അറിയിച്ചു വരുന്നത്.
എനക്ക് അങ്ങനെല്ല എനിക്ക് എത്രയും പെട്ടന്ന് നാട്ടിൽ എത്തീട്ട് എന്തെങ്കിലും വായീൽ വെക്കാൻ കൊള്നെ തിന്നാ മതി
ഞാ ആയി ഞാനും പറ അല്ലാഹ് പിന്നെ എനിക്ക് ഹ്മ്മ് വെളിയിലോട്ട് ഇറങ്ങികഴിഞ്ഞാൽ ടോയ്ലറ്റ് പ്രശ്ന ഇഷ്ടമില്ല പോകുന്നത്.
നമ്മ എവിടെയോക്കെയോ ഒരുമിച്ച് സെറ്റായി വന്നു
ആഹ് ശെരിയാ സത്യവ എന്തോകോ ഒരു മനഃപ്പുരുത്തങ്ങ ഹ്ഹഹ്ഹ ഹ് പക്ഷെ ഇഷ്ടമാണെങ്കിലും ഇങ്ങനൊതൊക്കെ കുറച്ച് പരിപാടികളുണ്ട് അപ്പം ഇവിടെക്കാ പറഞ്ഞു.
അതെ യൂറോപ്യൻ ക്ലോസെറ്റിൽ ഇരിക്കൂല്ല, ഒരു സാധാ ക്ലോസെറ്റിൽ ഇരിക്കുള്ളൂ പുറത്ത് പോയി കയിഞാൽ
ഞാനും ഇരിക്കല എനിക്കിഷ്ടമല്ല. ഫ്രിഡ്ജിൽ പോയി നോക്ക് ആ എന്താ ഞാനും ഇരിക്കുവൊന്നും ഇല്ല. എനിക്കും ഇഷ്ടല്ല എനിക്ക് ഞാൻ പറയും അറപ്പാന്ന്.
ആഹ ഞങ്ങൊരു ദിവസം തമിഴ്നാട്ടിൽ പോയി തമിഴ്നാട്ടിൽ- കട്ടി പോയിട്ട് അവിടെ എന്ത് തിന്നിട്ടും വയവെക്കാൻ പറ്റനില കറിക്കോ കറിയോ ഒന്നും ഒരു ടേസ്റ്റ് ഇല്ല മീൻകറിയൊക്കെ മേടിച്ചിട്ടും ഒരു ടേസ്റ്റും ഇല്ല. ലാസ്റ്റ് ഞാൻ എന്തെങ്കിലും കാരണം ഉണ്ടാക്കി എണീച്ച് പോവാൻ നിക്കായിരുന്നു കാരണം ഉമ്മയൊക്കല്ലേ ഉമ്മയക്കെ സമയ്ക്കൂല കാശ് ന്ന് പറയോ? ഞാൻ തിന്നാൻ കൈ വെക്കണതിന് മുമ്പ് നോക്കിയപ്പോ ചോറിൽ മുടി. ഞാൻ നീച്ച് പോയി എനിക്ക് വേണ്ടന്നും പറഞ്ഞു.
പിന്നേ ഞാൻ മല്ലില എനിക്ക് ഇഷ്ടമില്ലാട്ടോ മല്ലയി സാധനത്തിലൂടും ഇഷ്ടമില്ല ടേസ്റ്റ് എന്നിക് ഇഷ്ടല്ല മല്ലിയിലട.
ആ അവിടെ അങ്ങനെരു വൃ-
ആഹ ഭയങ്കര ഒത്തിരിച്ച ചെരിയ രീതി ചേ രീതിയില ഇുന്നെങ്കിൽ നമ്മൾ പിന്നെയ കഴിക്കുക ഒത്തിരി ഇടു..... ക്ക് ഒരുമാതിരി ഭയങ്കര ഒരു ചൊവയാ അതുകൊണ്ട് എനിക്ക്....... ചില ഞാൻ തമിഴ്നാട് ഏരിയയിലോട്ട് പോയ ഈ ഇത്...... പറ്റുള്ളൂ മറ്റേ ആര്യഭവനിൽ ആ കേറിയിട്ട് മറ്റേ പൂരി.....
ആഹ ഞങ്ങളടെ പറഞ്ഞ ആ് അതന്നെ പൂരി......
പൂരിയും ആ മറ്റേ ബട്ടൂരാന്നാണ് പറയുന്നേ......
ആ പട്ടൂ......
ആഹഹ അതും ആ പിന്നെ അവറ വടയുണ്ടല്ലോ വട എനിക്ക് ഭയങ്കര ഇഷ്ട......
ഒഴുനടം പരിപ്പ് വടേം.....
ആര്യാസിന്റെ വട ഉഴുന്ന വട ഭയങ്കര ടേസ്റ്റ് നല്ല രുചിയ മറ്റേ ഉഴുന്ന് അരച്ചു...... ന്നതണ്ട്.......
ആആആ......
അതുകൊണ്ട് എനിക്ക് അത് ഇഷ്ട......
ഹ.....
അല്ലാതെ ഒരു സാധനം നമുക്ക് വായി വെക്കാൻ തോന്നൂല്ല അവിടത്തെ.......
ഉം പിന്നെ ഞങ്ങ അതല്ലാണ്ട് ഒരു സമയ...... ഇ ഞങ്ങളടെ അരങ്ങാണ്ടോ ഉമ്മന്റെ ഉമ്മാൻ്റെ ഉമ്മായുടെടെ അരങ്ങാണ്ട ഉ..... ഗുജറാത്തിയില് അപ്പൊ അവരുടെ കല്യാണത്തിന് പോയിട്ട് അവിടെ....... എല്ലാം എല്ലാ പരിപ്പറിൽ വരെ അവര് പഞ്ചസാരട്ട് ഇള.......
അജു എന്തിനും കൊള്ളല്ലേ.....
ആഹ എല്ലാത്തിലും മധുരം എന്നിട്ട് കഴിക്കാ്....... എന്നിട്ട്ഞാൻ വാള എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് വന്നാ മതിയാർന്ന്..... എന്നിട്ട് വീട്ടില് വന്ന് ട്രെയിനൊക്കെ കേറി...... വീട്ടിലെത്തിയപ്പോഴക്കും വീട്ടില് ഉണ്ടാക്കി പിടിച്ചക്കെ ഒരു സമയവല്ല്...... അന്ന് ബിരിയാണി മേടിച്ചിട്ട് രണ്ട് ബിരിയാണി ഞാൻ തന്നെ ഇരുന്നരുപ്പി തിന്നിട്ട് അത്രയ അവ വഴറ്റളക്കമായി......
അപ്പ എന്താ അവിടുത്തെ ബിരിയാണിക്ക് കുഴപ്പലായിരുന്നു.......
അല്ലാ നാട്ടില് വന്നി.....
ആ ആ ആ നാട്ടിൽവന്നിട്ട്....
എന്നന്താണ് ഒരാഴ്ച ഒ.....
ഉം...... അവിടത്തെ എന്ത ഫ്രൂട്ട്സ് ഐറ്റം ഒരു സുഖമല്ലോ പഴമൊന്നും കൊള്ളത്തില്ലല്ലോ....... ഇഷ്ടം വരെ ആ ഭയങ്കര പഴസ പക്ഷെ എങ്കിലും പഴു.....,. ഇഷ്ടപ്പെടുകയാണ് അതിനൊരു ടേസ്റ്റ് ഇല്ലാന്ന്....... ടെസ്റ്റ് വേറെന്ന് പറ നമ്മുടെ...... പഴത്തിന്റെടസ്റ്റെങ്കിൽ മാങ്ങാപ്പഴം നല്ല മാങ്ങാപ്പഴം കിട്ടു
ആ അവിടുത്തെ സ്പ്രിന്റ് ഒക്കെ പിടിച്ചിട്ട് ഒരു നമ്മുടെ അവിടുത്ത....... ല്ല വേറൊരു .....
ആ അവർക്ക് വേറരു സ്പെഷ്യൽ മസാല ഇടുന്നുണ്ടഅവരുടെ എല്ലാ ഐറ്റത്തിനും കി......
ആ അവിടുന്ന് മിച്ചർ വീടിച്ചിട്ട് വര മക്ച്ചറിു വര മധുരം....
ആഹ...... അവടെ അങ്ങനെ ഒരു സ്പെഷ്യൽ മസാല ഉണ്ട് അവരുടെ എന്താണോ അറിയി മറ്റേ നമ്മടെ....... മസാല ഒത്തിരി ഉപയോഗിക്കുന്നതാണെന്ന് മറയ്ക്കുന്നത് എനിക്ക് അതിൻന്റെറെ ടേസ്റ്റ് ഇഷ്ടമല്ല ചാട്ട് മസാലാണ് പക്ഷെ അതായിരിക്കും......... ഭയര മസ ഇടുന്നുണ്ട്...... ..... പോയിട്ടില്ല ഞാൻ കേക്കിട്ടേ ഉള്ളൂ കാരണം എന്റെ ആങ്ങളെ പോ എന്റെ ആങ്ങളക്ക് അങ്ങനെ..... വല്യ ഇതൊന്നുല്ല എവ്ടെ പോയാലും അവിടോ ആയിട്ട് പൊരുത്തപ്പെടുന്ന ആളാ പക്ഷെ ആങ്ങള ഞാൻ പോയതീവെച്ച് എനിക്കു ഒട്ടും ഇഷ്ടപ്പെടാത്ത സ്ഥലവും ഒട്ടും വൃത്തിയില്ലാന്ന് തോന്നിയ സ്ഥലം ഉണ്ടെങ്കി ഡൽഹിയാണ് പറഞ്ഞു. ആഹ് അപ്പ അപ്പൊ അങ്ങനെ പറഞ്ഞപ്പഴത്തേക്കു എനിക്ക് മനസ്സിലായി ഞാനൊന്നും ഒട്ടും പോയാ അവിടെ ഏക്ക് എലാന്ന്.
നമുക്ക് പറ്റൂലാ നമുക്ക് പറ്റുന്ന ഏരിയല്ലാന്ന് ഓൻ മനസ്സിലായി. ഉം അപ്പൊ ആതുഅല്ലാ ഈ പിള്ളേരൊക്കെ പിള്ളേരൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേക് ഭയങ്കര ബുദ്ധിമുട്ടാമ്മക്ക്.
ആശരിയയാ.
അപ്പൊ അങ്ങനൊരിതുണ്ട് ആങ്ങനോണ്ട് അവിടെ ഒന്നും പോണംന്നോ കാണണംന്നോ ഒന്നും ഒരാഗ്രഹോല്ല.
എനിക്കു ആഗ്രഹോന്നുല്ല പക്ഷേ അപ്രതീ ക്ഷിതമായിട്ട് കല്ല്യാണം വന്നപ്പോ പോയീന്നൊള്ളു
കല്ല്യാത്തിന് പോയിട്ടുണ്ട്ന്റെ ചേട്ടനും ചേ
പക്ഷേ എനിക്ക് ആഗ്രഹം കാശ്മീരിലും പോണം. പിന്നെ മറ്റേ ഇതിലും പോണം.
ആഹ് ലക്ഷദ്വീപ് ഉം ഞാൻ പറയും കുളൂ മണ്ണാലി ഒന്ന് കാണായിരുന്നു
അത്തറ വല്ല്യ ആഗ്രഹൊന്നുല്ലാ
കുളു മണാലിക്ക് ഇതുവരെ പോയിട്ടില്ല കുളു മണാലിം കൂടെ ഒന്ന് കാണായിരുന്നുന്ന് വി
കുളുമണാലിൽ കാശ്മീരിൽന്ന് കുറച്ചു കൂടെ ഉള്ളു കുളുമ ണാലി ഒരു മണിക്കൂർതെ യാത്ര ങ്ങാൻ
ആഹ് അത്രേഉള്ളു പക്ഷേ എ എല്ലാരു അത്‌ ഇപ്പൊ എല്ലാത്തിനും പാക്കേജ് കിട്ടൂല്ലോ.
അതന്നെ.
ക്കേജ് എടുത്ത് പോകുപഴത്തേക്കും സൂപ്പറാണെനൊക്കെ പറിണേക്കാ. ലക്ഷദ്വീപിന് പാക്കേജ് ഇടുക്കുമ്പോ ഒരു ഫാമിലിക്ക് അമ്പത് രൂപാന്ന് പറഞ്ഞു അമ്പതിനായിരം രൂപ.
അള്ളാഹ്.
അങ്ങനെ പർഞ്ഞു ഞാൻ പറഞ്ഞു നമ്മുടെ കയ്യിൽ ഒ ഒറ്റടിക്ക് അമ്പതിനായിരം എടുക്കാൻ ഇല്ലങ്കിൽ നമ്മൾ കുറേചേ കുറേചേ സേവ് ചെയ്യുകാ
പക്ഷേ അയ്യായിരം രൂപക്കെക്കെ പോയി വരാന്ന് കാണിക്ക്ണ്ടല്ലോ?
ആഹ് ഇത് ഭയങ്കര സെറ്റപ്പ് ആയിട്ട് നല്ല ലക്ഷ്വറി ജീവിതമായിട്ടായിരിക്കും പോകുന്ന ഒരാഴ്ചത്തേക്ക്. തോസംകൊണ്ട് പിന്നെ അതുവല്ല പിന്നെ അതെല്ലാ വെ വെക്കേഷൻ ടൈമിലല്ലേ ഞങ്ങക്ക് പോകാൻ പറ്റുള്ളൂ. പിള്ളാര് പഠിക്കുനോണ്ട് അപ്പം വെക്കേഷനിക്ക് പോകുമ്പോഴത്തേക്കും റേറ്റ് കൂടുതലാ.
ആഹ് വെക്കേഷൻ ആകുബോ റൈറ്റ് കൂടുതലേയിരിക്കും ആ ആസാ അങ്ങ്ട്ക്കൊക്കെ നൽ ല്ല ഇതുള്ള സമയം.
അതുകൊണ്ടായിരിക്കും ആഹ് അതുകൊണ്ടാ ദീപല്ലേ. ഉം ശരി എന്നാ.
ആഹ് ശരിയാണ് ശരിയാണ്